ആ കേൾക്ക കേൾക്ക പിന്നെ സാ സുഖം
മഴയൊക്കെ ഉണ്ടോ ഓഹ് ഇല്ല ചോറ് കഴിച്ചില്ല എല്ലക്കെ എറ്
ഉം ആഹ് ആഹ് മഴയില്ല ഉം ഇന്ന് നല്ല വെയിലുണ്ട് ഇവിടെ ട്ടൊ
നമുക്കൊക്കെ രാവിലെ ചെറിയ മഴയുണ്ടാരുന്നു
ആഹ് ആഹ് ന്ന് മീന കിട്ടിയോ?
ഓ മീനൊക്കെ കിട്ടിണ് ഞായറാഴ്ചയിട്ടെ
എന്ത് മീൻ തന്നെയ അതോ ചിക്കൻ വേടിച്ചോ
ഉം എന്നും വല്ലപ്പോഴൊക്കെ ചിക്കൻ മേടിക്കു കഴിഞ്ഞ ആഴ്ച്ച മേടിച്ചാര്ന്ന്
ഉം എല്ലാം റെഡി ആയോ
റെഡിയായി
രാവിലെ കാപ്പി എന്തോന്ന്
രാവിലെ ഇന്ന് എന്ത്‌ ഇടിയപ്പം ഇടിയപ്പം കടലക്കറിയാരുന്നു നിങ്ങ ഇടിയപ്പോക്കെ വെക്കാറുണ്ടോ ഉം നമ്മൾ പുഴുക്കലരി റേഷന്റെരുന്ന് അത് പൊടിച്ച് ഇടിയപ്പം ആ മില്ലി കൊണ്ട്പോയി പൊടിച്ച് അത് ശേഷം
ആഹ് അങ്ങനെയൊണ്ട ഉം ഏതാ ഉണ്ടാ ഉണ്ടായിക്കുമ്പോഴേ അത് നന്നായി വരുവോ
ആഹ് ഓ നന്നായിട്ട് വരും അത് നമ്മൾ വീട്ടിൽ കൊണ്ട് വന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വറ്ക്കും
ആഹ് ആഹ് പച്ച പച്ചരി ഇടത്തില്ലേ
പച്ചരി ഇടും പക്ഷെ എന്റെ പച്ചരി ഇല്ലാരുന്നു അതുകൊണ്ട് ഇത് മാത്രം പൊടിപ്പിച്ച് പക്ഷെ എന്നിട്ട് ഇടിയപ്പോണ്ടാക്കണ സമയത്ത് ഒരു നുള്ള് ആ വെള്ളത്തില് ഒരു നുള്ള് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കും അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും
ആണോ
തോനിയ ഒഴിക്കത്തില്ല ഒരു ശകലം ഉം ഒരു നു സകലൊഴിക്ക് ആഹ് മാവ് കൊഴക്ക് ക്കുമ്പോഴോ അല്ലെങ്കി ആ വെള്ള ചൂടു വെള്ളത്തിലല്ലേ നമ്മള് കുഴക്കുന്നെ ആഹ് ഒഴിച്ച ആഹ് ആഹ് അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടും
നല്ല ഞാൻ ഇതുവരേം കേട്ടിട്ടില്ല പച്ചരിം കൂടിക്ക ഇടുമ്പോഴാണ്
ആഹ് നമ്മള് ഞ ആ ഈ അരിയേ ചോറ് വെച്ചിട്ട് അത്ര സുഖവില്ല കഴിക്കാൻ എന്നിട്ട് പിന്നെ വിചാരിച്ചങ്ങ് പൊടിപ്പിക്കാന്ന് ഉം ഓഹ് എന്താമ്മ ക്ക് പണ്ടടുത്ത് മില്ല് ഉണ്ടാരുന്നു ഇപ്പങ്ങ് ദൂരെ പോണം രണ്ട് കിലോമീറ്റർ ദൂരെയാ പണ്ട് വീട്ടിനടുത്തായിട്ട് ഉണ്ടാരുന്നു അതാകുമ്പം എളുപ്പാരുന്നു ഇത് പിന്നെ വണ്ടിയില് പോണം ഉം ഉം വണ്ടില് പോ ആഹ് അതെ നടന്ന പോനാന്നെ രണ്ട് കിലോമീറ്ററോളം രണ്ട് ഏഹ് രണ്ട് കിലോമീറ്റർ ഉണ്ട് രണ്ട് കിലോമീറ്റർ കൂട്തൽ ഉണ്ടെങ്കിലേ ഉള്ള്
ആഹ് ആര് പോകും മോൻ പോവോ
ആഹ് ഞാൻ തന്നെ പോവും ചിലപ്പോ മോന് സമയുണ്ടെ ആവൻ പോവും ഉം നമ്മുടെ ആവശ്യ ത്തങ്ക് നമ്മള് തന്നെ പോണം അല്ലേ അവരോട് പറഞ ആ കൊണ്ടു പോവാ കൊണ്ടു പോവാന്ന് പറയും അതന്നെ
എന്റെ മോനും ഇങ്ങനന്നെ ചെയ്യാനുള്ളത് എന്നെ ചെയ്യാനും സമ്മതിക്കൂല്ല അവൻ പോവേയില്ല ല്ല പോവാ പോവാ പോവാന്ന് പറയണല്ലാതാ
മക്കളൊക്കെ എങ്ങനെയാണ് പോകാന്ന് പറയാം അതെ പിന്നെ നമ്മൾ തന്നെ ചെയ്യണം അത്
ആഹ് അതാ നമ്മള് ചെയ്യാ എടുക്കുമ്പം പറയും ഇങ്ങട് ട് ഞാൻ കൊണ്ടു പോവാന്ന് പറ
ആഹ് അങ്ങനെക്ക തന്നെ
വീട്ടില് ഒരു വക ചെയ്യൂല്ല. നാട്ടാർക്ക് എല്ലാം സഹായിക്കാൻ ഓടും എന്റെ മോൻ വീട്ടിൽ പറയുമ്പോ ഇപ്പ ചെയ്യാം. നാളെ ചെയ്യാം. എന്ന് പറഞ്ഞു പറഞ്ഞു നിക്കും.
പിന്നെ പിന്നെ എങ്ങും ഞായറാഴ്ചായിട്ട് എങ്ങും യാത്ര
ഇന്ന അങ്ങ് പോയില്ല.
ഉം.. സമയം കിട്ടത്തില്ലല്ലോ ജോലി.
ജോലിയും വീട്ടില് കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു.
ആ.. ഒരു ദിവസം ഞായറാഴ്ച വീട്ടീക്കും വല്യ ജോല്യേളൊക്കെ.
പിനിയേം കൊറച് ജോലിയും കൂടി ഉണ്ട്. ഭാഗ്യത്തിന് തുണ്യേളെല്ലാം കഴുകിടാൻ വെയിലുണ്ട്.
ആഹ് ആഹ് ആഹ്. ഇന്നെന്തായാലും വെലുണ്ടല്ലേ?
ഓ, ഞങ്ങക്ക് പൈപ്പിലൊക്കെ കൊറേ മാസങ്ങൾക്ക് ശേഷം വെള്ളം കിട്ടി. സന്തോഷം അതാണ് ഏറ്റവും കൂടുതൽ. സന്തോഷം.
അല്ലെങ്കി പിന്നെ നമ്മള് പൈസ കൊടുത്താ വെള്ളം മേടിക്കണെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടാ. ഉം.. വെള്ളം.
ആ എത്ര ദിവസം നമ്മള് ഈ ആറ് ഏഴ് മാസം കൊണ്ട് വെള്ളം. വേടിച്ച് മ്മള് വീട്ടിലെല്ലാം വാങ്ങാള്ള പൈസയാണ് അങ്ങോട്ട് പോണത്.
ഓ, വെള്ളം മേടിക്കാൻ പോയത് ഓ. സത്യാ, എന്തൊരു വെഷമ ഉം. നമ്മളിങ്ങനെ വെള്ളം ഇല്ല വെള്ള ത്തിന് ആറു മാസായിട്ട് വെള്ളംമില്ലന്നൊക്കെ കേൾക്കുമ്പോ തന്നെ നമ്മക്കൊരു അതിശയം ഇത്രയും ആറുമാസക്കെ വെള്ളമില്ലാതെ വെള്ളം പൈസ കൊടുത്ത് വേടിച്ച് ജീവിക്കണ അവസ്ഥ ആലോയ്ക്കുമ്പോതന്നെ മ്മക്ക്
പിന്നെ നമ്മളടുത്ത് ഒരു സാറൊക്കെ താമസിക്കണ് ആ സാറ് അവർ ക്ക് വെള്ളം അടിച്ചപ്പോ ഞമ്മക്ക് കുറേ പാത്രങ്ങളില് വെള്ളം തന്നാർന്നു.
ആഹ് അടുത്ത് എന്ത് എനിക്ക് തരേ ഒക്കെ ചെ
ഓഹ് ആഹ് പിന്നെ? വേറെന്താന്ന്? ചക്കയും മാങ്ങൊക്കെ
ഉം ചക്കര ചക്കയൊക്കെ വേണോന്നൊക്കെ ചോയിച്ച് വി ട്ടിന്റെ അടുത്തെന്നെ ഞാൻ പിന്നെ പോയില്ല, മാങ്ങേ ആയി.
ആഹ് നമുക്ക് മാങ്ങയൊക്കെ തീരാറായി.
ആണോ ആഹ്.
ചക്കയൊണ്ട് ചക്കയങ് വീണ്, ഇന്നിട്ട് മൊത്തങ്ങ് ചക്ക വീണട്ടങ്ങ് നല്ല പൊക്കത്തിലാ നിക്കുന്നെ, അതോണ്ട് കേറി അടത്താൻ പറ്റത്തില്ല. പഴ്ത്തിങ്ങനെ വീഴും. ആഹ് താഴെ വീഴും. മഴയും കൂടാകുമ്പോ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാ ചക്ക വീണ ഇടക്ക് ചെതിയോ മഴയായി കഴിഞ്ഞാ പിന്നെ അങ്ങ് ചക്ക വയറ്റിക്കളയാനേ ഉള്ള് സമയം. പിന്നെ ആൾക്കാര് ഈ ചക്ക എടുക്കാ ക്കാൻ വരുന്ന ആൾക്കാരും അത്രയും പൊക്കത്തി കയറി എടുക്കത്തി
കേറത്തില്ല ആഹ്. ആഹ് മറ്റേ ഈ ഇവിടൊക്കെയാണെങ്കിൽ ഹിന്ദിക്കാർ വന്ന് മോള മോള്ളാരിന്നാലും അവര് കേറി അടത്തും.
ആഹ് ആഹ് ഹാ ഹാ ഹാ നമ്മടത് വരുമ്പോ നമ്മള് പറ നിങ്ങൾ ആവശ്യമുള്ളത് എടുത്ത് അടത്തിയിട്ട് ബാക്കിയും കൂടെ അങ്ങ് നടത്തിയിടന്ന് പറയും. അപ്പൊ അവര്പറിം വേണ്ട ഞങ്ങൾ രണ്ടാഴ്ച്ച കഴിഞ്ഞ് വരും അന്നേരം അത് മൂക്കും അന്നേരം കൊണ്ടു പോവാന്ന് പറയും.
ഓഹ് ശരി.
പിന്നെ അടുത്തൊക്കെ ഉള്ള പോത്തുള്ളവരൊക്കെ ഉണ്ട് അവരും വന്ന്
അവര് അടത്തോണ്ട് പോകും അവിടെ മതിലൊന്നും ഇല്ലേ?
മതിലൊക്കെ ഉണ്ട് എന്നാലും അവ ര് വന്ന് അടത്തിക്കൊണ്ട് പോകും. തോട്ടേക്കെ കൊണ്ട് വെച്ചേ നല്ല വല്യ ഇരിമ്പ് ന്തോട്ടയൊക്കെ കൊണ്ട് വച്ച്, അല്ലാ ആളൊണ്ട് താമസോണ്ട്.
ആഹ് ആഹ് അത് ശരിയാ ആഹ് ആഹ്.
അവിടെ ആൾക്കാരുണ്ട് അന്നേരം പിന്നെ അവര് വന്ന് അട കൊണ്ട് പൊയികൊളും ആഹ് ഹ നോക്കിക്കോളൂ അല്ലോ
ആഹ് ആഹ്.
വീട്ടാ ഇപ്പ നമ്മുക്കൊക്കെ എന്നും അങ്ങില്ല ചക്ക കഴിച്ചിപ്പം മടുത്ത് പിന്നെ മഴയും കൂടായൊണ്ടങ്ങ് വെള്ളോം കേറി
ആഹ് ഞാൻ മുമ്പ് എടുത്ത് ജോലിക്ക് പോയ എടുത്ത് ക്യാമ്പിനാത്ത് പോകുവാരുന്നു. അവിടെ എപ്പോഴും ചക്കയും ബീഫും ചക്കയും ബീഫും തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ട ഇഷ്ടൊണ് അവർക്ക്.
ഓഹ് ആ അവര് ഇന്നലെ എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചപ്പം പറഞ്ഞ് അവര് ബീഫും ചക്ക കയും കൂടെ അതൊരു കോമ്പിനേഷനാണന്ന്, പക്ഷെ നമ്മള് അങ്ങനെ വെച്ചട്ടില്ല.
ആഹ് ഇവിടെ ആ സാറിന്റെ വീട്ടില് എപ്പഴും വാങ്ങിക്കും എന്റെട്ത്ത് അവര് വച്ച് ഉണ്ടാക്കി വെച്ചിട്ട് എനിക്ക് പ കൊ ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ കഴിക്കൂല്ല ഇതൊന്നും
ആണല്ലെ ആഹ് അത് അവര് അ ആ ആ ആ വെച്ചു ആ അത് അവര് ഒരു നേരത്തെ ഭക്ഷണേ കഴിക്ക്ന്നത് ഉം
എപ്പ എടയ്ക്ക് എടയ്ക്ക് അവര് അവിടെ ആ പിന്നെ ചക്കകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അത് കൊണ്ട് ഉ ആ സാറ് എടുത്തണ്ടൊക്കെ വരും അവടെ ഈ പ്രാവശ്യം വരിക്കയൊക്കെ കിട്ടിയോ
ഇല്ല ഇപ്രാവശ്യം കിട്ടീല്ല എന്റെ വീട്ടി പോയാ കിട്ടും അവിടെ ഇങ്ങനെ അമ്മ അമ്മ പറഞ്ഞതാണ് വരിക്കച്ചക്ക വെളഞ്ഞ് നിക്കുന്നു വരാം പറഞ്ഞ് ഒരു ദിവസം പോണം ഉം അത് നല്ല വരിക്കയാ അത് നല്ല ചൊമന്ന കളറ്ലാ നല്ല നല്ല മധുരവും നല്ല ടേസ്റ്റു വാ
ഇന്ന് നാട്ടില് നാട്ടിലാണാ
ആ ദൂരവാ അമ്മേടെ വീടങ്ങ് ദൂരേയാണ് രാവിലെ പോയാ പോയിട്ട് ഒരൂസം വേണം രാവിലെ പോയാ വൈകീട്ടാവും പിന്നെ വരാൻ
വരാൻ ആഹ് ആ അ അപ്പൊ പോവാൻ വണ്ടിയൊക്കെ ഉണ്ടോ
ഏ ആഹ് നമ്മ ബസ് ബസ്സിന് പോവും പിന്നെ അത്രേ ലോങ് ട്രിപ്പ് അത്രേയായോണ്ട് ഞാൻ ടു വീലറിൽ പോവത്തില്ല ഒന്നേൽ ബസ്സിന് പോവും പിന്നെ ട്രെയിനും ഉണ്ട്
ആഹ് ആഹ് ആഹ് ആഹ് അപ്പൊ അതില് ട്രെയിൻ തിരിച്ച് വരുമ്പോം ചക്ക ട്രെയിനില് കൊണ്ടുവരും
ആഹ് തിരിച്ച് വരുമ്പഴും ട്രെയിനുണ്ട് അങ്ങനെ ആരെ വീട്ടീന്ന് ആരേലും കൊണ്ട് റെയിൽവേ സ്റ്റേഷനി ആക്കും
ആഹ് ആഹ് ആഹ്
ഇവിടെന്ന് വന്നാലും ഇവിടെ ആരേലും വന്ന് വേണ്ട ഇല്ലേ അമ്മളങ്ങനെ തോനെയൊന്നും കൊണ്ട് വരത്തില്ല അപ്പോ അമ്മളൊറ്റക്കാ പോന്നെങ്കിൽ പകുതി ഇടത്തോണ്ട് വരത്തൊള്ളൂ ഒരെണൊക്കെടുത്തോണ്ട് വരാൻ പാടാ ആ പക്‌തി കൊണ്ട് വരും ഉം അങ്ങനെയൊക്കെയാണ് നമ്മക്ക് പിന്നെ വേ അവടെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തല്ല വീട് കൊറച്ച് ദൂരവാ രണ്ട് മൂന്ന് കിലോമീറ്റർ ഉണ്ട് എന്നാലും വീട് വീട്ടീന്ന് ആരേലും വരോ വരും കൊണ്ടാക്കാനും ആഹ് കൊണ്ടാക്കി തരും ചേച്ചിയോ മാമന്റെ മക്കളോ ആരേലൊക്കെ കൊണ്ടാക്കും എല്ലാർക്കും വണ്ടിയുണ്ട് ഉം അ ഇനിനി ഒരൂസം പോണോന്നും പറഞ്ഞിരിക്കാണ് ഉം പിന്നെ ഇല്ലേ ഞാഒറ്റയ്ക്ക് പോവും രാവിലെ നമ്മുക്ക് ഇവിടെ രാവിലെ പോണം ഏഴ് മണിക്ക് ആറേമുക്കാലിനാ ട്രെയിൻ ഏഴുമണിക്ക് ആവുമ്പ ആ ആ ഞാൻ പോവുമ്പെഴല്ലാ അങ്ങനാ പോന്നെ പോവുമ്പോ ഒമ്പത് മണിയാവുമ്പോ വീട്ടിച്ചെല്ലോ ആ ആ ഉം ആ രാവിലെ പോയാ രണ്ട് മണിക്കൂർ കൊണ്ട് അങ്ങെത്തും അപ്പൊ അന്നേരം സ്റ്റേഷനി ആരേലും വന്ന് നിക്ക്യോ ആഹ് അങ്ങനെയാണ് പോകുന്നത് പിന്നെ അത് ആഹ് അ അതുപോലെ വൈകിട്ട് അഞ്ചരക്കെ ആവുമ്പോ അഞ്ചേ മു കല്ലാമ്പുഴ അവിടുന്ന് ട്രെയിൻ ആഹ് നമുക്ക് ഇവിടെ വരുമ്പോഴത്തേന് എട്ട് മണിയൊക്കെ ആഹ് ഏഹ് എത്തും എത്തും
ഇപ്പ ഇവിടെ എട്ട് മണി ആവുമ്പോ ആരേലും വരോ
ആ വിളിക്കാ ആരേലും വരും ഞാ അങ്ങനെ പോകുമ്പോ അതാവുമ്പോ വണ്ടിക്കൂലിയും കൊറവാ ട്രെയിൻ യാത്രേയ് ട്രെയിൻ യാത്ര ആഹ് യാത്രയും സുഖവാണ് മറ്റേ അല്ലെങ്കി ഒരുപാട് മൂന്നാല് വണ്ടി കേറി എറങ്ങിപ്പോണം ഉം ഉം ആ സത്യാ ഒ ക്ഷീണാവും പോയിട്ട് വരുമ്പ ഇതാവുമ്പം രണ്ട് മണി സീറ്റും കിട്ടും
സീറ്റ് ആഹ് ശരിയാ ആഹ് ആഹ് നേരത്തെ ബുക്ക് ചെയ്ത് പോവൂല്ലേ നേരത്തെ ബുക്ക് ചെയ്യോ
ഓ ഇല്ല അന്നേരം പോയി ടിക്കറ്റ് എടുത്തങ്ങു കേറി പോകത്തേ ഒള്ളു അങ്ങനെ ബുക്ക് ചെയ്ത് പോവുന്നൊക്കെ ദൂരല്ലേ ശരിയടാ ഞാൻ വിളിക്കാന്ന് ശരി ഓക്കെ